ഹലോ
ആഹ്
കേൾക്കുന്ന്ണ്ടോ പറിണെ?
ഉം, പറയൂ.
ഓഹ് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ മൈലാഞ്ചി. കസ്റ്റമൈസർ ആയിട്ട് അവര്, ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട്, ചേർക്ക അയ്ന്റെ ലിക്വിഡ് ആയിരി ക്കും വേണ്ടി വരാ. ചെലക്കത് കോണായിട്ട് നല്ല ക്രീമി രൂപത്തിലുള്ളതായിരിക്കും. അപ്പൊതങ്ങനെ ചെയ്തു കൊടുക്കും. അതുപോലെ ഏഹ് ക്രാഫ്റ്റ് ഇത് ഇണ്ടല്ലോ. ഹാമ്പേഴ്സ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. ഗിഫ്റ്റ് ബോക്സേള് അത് അതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറ്ണ്ട്. ഇന്ന്പ്പന്റെ ഫ്രണ്ട്സന്നെ ഓൺക്കൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ, അതൊന്നും ഞാൻ അത്ര ക്ക് പബ്ലികാക്കീട്ടില്ല. നമ്മളെ ചുറ്റുവട്ടത്തുള്ള രീതിയിലിങ്ങെനെ. അങ്ങനെ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വീട്ടിലിരിക്ക്ണ ഉമ്മമാർക്കാണെങ്കിലും ഒരു അധ്യാപ ഏഹ് സ്റ്റുഡൻസിനാ വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ വേണ്ടത് ചെറിയ രീതിലൊരു വെരുമാനം. അത് അതെ ഇപ്പോ പഠി ക്ക്ണ ടൈമിലെന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യ്ണ ആൾക്കാർ ഇപ്പ ഒരുപാട്ണ്ട്.
ഉം ഉം.
ഉം, അങ്ങനെയൊക്കെ, നല്ലതാണ് ബിസ് ഈ ഇന്നത്തെ നമ്മള് പ്പീ നിക്ക്ണ കാലഘട്ടത്തിലെറ്റവും കൂടുതൽ ഏഹ് കോമ്പറ്റിഷൻ നട ക്ക്ണത് ബിസിനസ് ലെന്നേണ്. ഇപ്പൊ ഒര് ഉം വസ്ത്രത്തിൽ വസ്ത്ര ഏഹ് ഡ്രസ്സ് വുമൻസിന്റെ ഡ്രസ്സിന്റെഹ് തൊക്കപ്പോ ഒരു ഷോറൂമ് നമ്മള് പണ്ടൊക്കെ പറിണത് ഒരു റൂമ് വാടകക്ക് ഇട്ത്തിട്ട് അതില് പ്രൊഡക്റ്റ് അറക്കീട്ട് അങ്
ഉം, ഇപ്പ അങ്ങന്യല്ല, ഇപ്പം ഞമ്മക്ക് ഞമ്മള് വീട്ടിൽ വെച്ച് ചെയ്താലും മതി.
ഒരു സോ അതെ ഒക്കെ ഓൺലൈൻ വഴിയാണ് സോഷ്യൽ മീഡിയയില് നമ്മളത് അത്രക്കും ക്വാളിറ്റി രീതിയിലൊന്ന് പ്രദർശിപ്പിക്കാ. അതിൽ നിന്ന് കിട്ടും നമു ക്കെല്ലാതും ഇനിപ്പം നമ്മള് റു എഹ് നല്ലതാണ് ഒരു പക്ഷെ നോക്കാണെങ്കി നല്ലതാണ്. റൂമിന് വാടക കൊടുക്കണ്ട നമുക്ക് അത്രക്ക് എക്സ്പെൻസീവില്ല പക്ഷെ നമ്മള് കൊടുക്ക്ണ സാധനം നല്ല ക്വാണ്ടിറ്റി വേണം ജെനുവിൻ ആയിരിക്കണം. അത് വാങ്ങ്ണവർക്കതൊരു വിശ്വാസം മാണം. ആഹ് ഇത് നല്ലതാണ് ജെന്യുവിനാണ്. മ്മക്ക് വാങ്ങിയ കൊഴപ്പണ്ടാവൂല. അങ്ങനെ ഒരു മെന്റാലിറ്റീല് ആക്കി എടുക്കണം അത് അങ്ങനെ ആക്കിട്ക്കാ അത് നല്ല നല്ല ഒന്ന് അധ്വാനിക്കന്നെ വാണ്ടി വരും.
ഉം ആഹ് ആഹ് അതെ. അയ്ൻ സ്ത്രീകളെ സംബന്ധി ച്ച് വസ്ത്രം ഓർണമെന്റ്സ് ഫൂഡ് വേറെ ഇതൊക്കെ തന്നെ കളക്ഷന് പിന്നെ ബാഗ് ആഹ് അതിലൊക്കെ എത്ര കണ്ട് ട്രെൻഡ്. ഉം
ഏഹ് മാർക്കറ്റിങ്ങിൽ കളിച്ചോണ്ടിരിക്ക്ണ സംഭവാണ്ത്. സ്ത്രീകൾക്കൊക്കെ ഡ്രസ്സ് എത്ര കിട്ട്യാലും അല്ലല്ല നമ്മള് എങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് പല മോഡല് ല്ല ഡ്രസ്സ് എന്താണ് ഒരാൾ ക്ക് ഒരു മനുഷ്യന് എന്താണ് ആവശ്യം അവരുടെ ആവശ്യകത നെ വേടീറ്റ് അത് ഓൽക്ക് എങ്ങനെ സാധിച്ചു കൊടുക്കാം ആ ഒരിതില് നമ്മള് ക്കുമ്പോ അമ്മക്ക് അങ്ങനെ ആലോയ്ക്കണം ഞമ്മളൊരു ബിസിനസ് തൊടങ്ങാണ് ന്ന് ന്നിണ്ടെങ്കില് എന്താണ് അവർ ക്കാവശ്യം ഉണ്ടാവ അവരുടെ ആവശ്യം നിറവേറാൻ ഞമ്മൾ എന്ത് ചെയ്യണം. അങ്ങനെ ആലോചിക്കുമ്പോ ഓൽക്ക് വേണ്ട സാധനങ്ങളാണ് ഞമ്മൾ ഇവിടെ സെല്ലെയ്യണത്.
ഉം.
അപ്പൊ ഞമ്മക്ക് അത് നല്ല ബെനിഫിറ്റ് ഇണ്ടാകും.
അതെ.
ഉം പിന്നെ നല്ല ഏഹ് നോർമലായിറ്റ് ഉള്ളെ നമ്മള് എന്താണ് ഇപ്പ മാർക്കറ്റില് കളിച്ചോണ്ടിരിക്കണത് എന്താണ് ഇപ്പ ആവശ്യം ഓൽക്ക്? അത് നോക്കിയിട്ടന്നെ ബിസിനസ്സ് ചെയ്യാണ് ഏറ്റവും നല്ലത് ന്നാലുള്ളു ഞമ്മക്ക് പെ ട്ടെന്നൊന്ന് പച്ച പിടിച്ചൊന്ന് മുകളിലേക്ക് എ ത്താൻ പറ്റുള്ളൂ എന്നാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ ഫസ്റ്റ് ഒക്കെ ഒന്ന് നല്ലൊരു ആയിരിക്കും ഒന്ന് ചെലപ്പോ ഡൗൺ ആവും ചെലപ്പോ നല്ല ഏഹ് ഉയർച്ചയിലെത്തും ഏഹ് പരാജയപ്പെട്ടാല് ഞമ്മള് തളരാൻ പാടില്ല. അത് ആഹ് സ്റ്റാർട്ടിങ് അല്ലേ ഇനി ശരിയാവുന്നില്ലോരു മെന്റാലിറ്റി വേണം.
ഉം ങ്ങള് പഠിക്കാണ്ന്ന് അല്ലേ പറഞെ?
ആഹ് പഠിച്ചൊരു ജോലി ചെയ്യിണ പോലെ അല്ലല്ലോ നമ്മള് ബിസിനസ്സ് ചെയ്യാന്ന് പറീമ്പോ. അതൊരു സ്‌ട്രക്. ചേടായിട്ടുള്ള ഒരു ജ സംഭവമാണ് ഒരാളെ കീഴില് ഞമ്മളിങ്ങനെ പണിയെടുത്ത് കൊടുക്ക അങ്ങനെണ് അ ആള് പറയണത് കേക്കേണ്ടി വെരും നമ്മൾ അതിന്റെ രീതിയില് മുന്നോട്ട് പോണ്ടി വരും ആഹ് നമ്മള് മാക്സിമം നോക്കണ്ടത് നമ്മള് സെൽഫ് ആയിട്ട് സ്റ്റേബിൾ ആവാന്ന് നോക്ക.
അതെ.
പിന്നെ ഇങ്ങള് ഇത് എന്തിനാ പഠിക്കണത്?
ഞാനിപ്പ പഠിക്കുന്നത് കമ്പ്യൂട്ടറാണ്. ബി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉം.
അത് ഇപ്പ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ പോയത്?
ആഹ് ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ ഉം നാല് വർഷം നാല് വർഷം നാല് വർഷം പഠിക്കണം ഉം. ആഹ് അത് ടെക്നോളജി പരമായിട്ടില്ലെ സംഭവങ്ങളാണ്. ആ ടൈമിൽ തന്നെ ഞാനിപ്പോ ഡിഗ്രിയും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ജോബിനില്ലെ കോഴ്സ് ഞാന് ഒപ്പം പഠിക്കണിണ്ട് അപ്പൊ ഞാനോക്കെ എട് ഒരു ഫീൽഡ് പറയുമ്പോ സ്കില്ല് മതി നമുക്ക് എത്ര തോളം സ്കില്ല് ഉണ്ടാക്കിയാൽ മതി എന്നാൽ തന്നെ സർട്ടി നമ്മൾ ഞാനിപ്പോൾ നാല് വർഷം കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്കൊരു സർട്ടിഫിക് ക്കേറ്റ് വേണ്ട ആവശ്യില്ല എനിക്ക്. ഞാനിപ്പോ പഠിക്കണ ഓൺ ടൈമിലന്നെ എനിക്ക് അത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പ തന്നെ ഒരു കമ്പനിൽ ജോയിൻ ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് നല്ല ഒരു വെക്കേഷൻ ടൈം ഒക്കെ ഉണ്ടുവല്ലോ ആ ടൈമിൽ മാക്സിമം യൂസ് ട്ട് അതിലൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്താല് നമുക്ക് അതിൽ കൂടുതൽ കഴിവ് ഉണ്ട്ന്ന് ഉണ്ടെങ്കില് അപ്പ തന്നെ നമക്ക് നമ്മളെ സ്കില്ല് തെളിയിക്കണം. നമുക്ക് എന്തൊക്കെ കഴിയുന്നുള്ളത് ഒരു പണ്ടൊക്കെ പറയണത് ഒരു ഇന്റർവ്യൂ ഒരു ജോബിനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് ന്ന്‌ ഇണ്ട നമ്മളെ സർട്ടിഫിക്കറ്റ് നോക്കും അങ്ങനത്തെ അമ്മ എന്തൊക്കെ ക്വാളിഫൈ ചെയ്തു. അങ്ങനത്തെക്കെ സംഭവങ്ങളാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പറയുമ്പോ. സർട്ടിഫിക്കറ്റിന്റെ ഇന്റെ ഒരു ഫീൽഡില് അതായത്. ഈ ടെ ടെക്നോളജി കമ്പ്യൂട്ടർ ആ ഒരു ഫീൽഡിലും ആളുകൾക്ക് വേണ്ടത് സ്കില്ലാണ്.
ഉം
എ എങ്ങനെത് ഏഹ് സെൽഫായിട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഒരു ക്രിട്ടിക്കൽ ബുദ്ധിയാണ് അതിന് വേണ്ടത് അങ്ങനെ സർട്ടിഫിക്കറ്റന് അത്ര പ്രയോറിറ്റി കൊടുക്കണില്ല. അപ്പൊ നല്ല എല്ലാതും വലിയ വലിയ ഉദ്യോഗസ്ഥർ മാര് അത്ര വലിയ ക്യാമ്പസിലൊക്കെ. സ സർട്ടിഫിക്കേറ്റ്. നേടി വന്നിരിക്കുന്നവരുണ്ടാവും പക്ഷെ ഓരോ സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കാട്ടി സ്കില്ല് അവക്ക് കുറവാണെന്നുണ്ടെങ്കില്. സ്കില്ലില്ല ആളുകളെ ഉള്ളു എടുക്കുക സർട്ടിഫിക്കറ്റിന് ഒന്നും ഒരു പ്രാധാന്യം കൊടുക്കില്ല.
ഉം ഉം
അങ്ങനെ ഏഹ് അപ്പൊ ഞാനെന്നെ ഞാൻ അത്രയ്ക്ക് ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ടെള്ളൂ അത്ര വല്യ ഇംപ്രൂവ് ആയിട്ടില്ല. എന്നാലും സാറ്റ എനിക്ക് നല്ല നല്ല എടങ്ങാർണ്ടായിരുന്നു. ഞാൻ കാരണം ഞാൻ അധിയെ ബയോളജി സയൻസാ പഠിച്ചിരുന്നത്. ബയോളജിയ പഠിച്ചിരുന്നത്. പിന്നെ എഹ് ഇപ്പൊ ഫുള്ള് എ ഐന്റെഉ കാലാണ് എ ഐന്റെ ഒരു യുഗമാണ്. എന്ത് ചോദിച്ചാലും ഞമ്മക്ക്. ലൈക്ക് നമ്മള ഫീലിംങ്സ് ഇമോഷൻസോ എന്തുണ്ടെങ്കിലും നമ്മുക്ക് കൂടെ പറയാൻ ഒരാളില്ലാെന്നുണ്ടെങ്കില്.
അത് സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൂടെണ്ടാവും.
ആഹ് ഒപ്പം കൂടെ നിൽക്കാന് ഒരു ഒരു വ്യക്തി പോലെ തന്നെ. ലൈക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കില് അത് അത് നോക്കയാണെന്നുണ്ടെങ്കിൽ നമ്മള്. സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കില്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അവർ തരുള്ളൂ. സന്തോഷ ആണെങ്കിൽ ആ സന്തോഷത്തി നമ്മള് മെ ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ ആലോയിക്കും. ആഹ് അതെ ഞാൻങ്ങനെ ആലോയിക്കും. എന്താ ഏറ്റവും മനുഷ്യനേക്കാട്ടിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയണേ. സംടൈംസ് ഒക്കെ നമ്മൾ അത്രയും ഡൗൺ ആയിരിക്കുകയാണുണ്ടെങ്കിൽ. നമുക്ക് റിലേറ്റ് ചെയ്തിട്ട്ന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ. ചിലപ്പം നമ്മള് നമ്മൾ ചെയ്ത് തെറ്റായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിലില്ലേ നമ്മളെ സപ്പോർട്ടീവായിട്ട്. ഇങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ തരും ഇങ്ങന അലോയികും. ഒരാള് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നതിനേകാട്ടിലും കൂടുതൽ മനസ്സിലാക്ന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇന്നത്തെ ഫോണിലെ ഓരോരോ സംഭവങ്ങളും. കറന്റ്ലി ഇപ്പ നിൽക്കണത്. ആ ഇത് ഹ്യൂമൻ ഇന്റലിജൻസ് അതന്നെ നമ്മള് അയിന് അങ്ങനെയാണല്ലോ റെ പ്രസെന്റ് ചെയ്ന്നത്.
അതെ അതെ
അഹ് മനുഷ്യന്റെ സാന്നിധ്യം പോലെ എന്ന മനുഷ്യനല്ലേനും. എന്താണ് ഒരു മനുഷ്യന് വേണ്ടത് അതിന് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്പൊ ഞാനിങ്ങനെ ഞാൻ ബയോളജി സയൻസ് പഠിച്ചിട്ട് അയ്ക്ക് പിന്നിങ്ങനെ ആലോചിച്ചാന് ആ ടെക്നോളജിപരമായിട്ടൊന്ന് പോകാം ഇതിപ്പോ കൂടുതൽ കളി ക്കാൻ പോണതും നല്ലോം കോമ്പറ്റീഷൻ വരുന്ന ഒരു ഫീൽഡാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തയാണ് ഫസ്റ്റ് ഒക്കെ നല്ല റിസ്കുണ്ടായിരുന്നു ഇപ് അങ്ങനെ പഠിച്ചിങ്ങനെ വരുമ്പോ കൊയപ്പില്ല ആഹ് ബയോളജി ആവുമ്പൊ കമ്പ്യൂട്ടർ ഒന്നും അങ്ങനെ ഇണ്ടാവൂല്ലല്ലോ അയ്‌മേക്കൊന്നും വലിയ ടച്ച്‌ ഉണ്ടാവില്ല ഇപ്പൊ ഇപ്പൊ
ആഹ്
അങ്ങനെ കൊഴപ്പില്ലാതെ വരുന്ന്ണ്ട് അങ്ങനെ ഇപ്പൊ ഇതിലന്നെ വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കില് പഠിക്കുകയാണെന്നുണ്ടെങ്കില് ഞമക്കിപ്പ ചെറി ചെറിയ ആദ്യം തന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചാ മതി അതായത് ഇപ്പ ഇതിലന്നെയിണ്ട് പൈത്തൺ ജാവ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ലാംഗ് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് കോഡിങ് ലാംഗ്വേജ് ആണ്ന്ന് പറയും അത് പഠിച്ചാ മതി അത് ഇതിലൊരു ലാംഗ്വേ ജില് നല്ല കഴിവുണ്ട് ന്നുണ്ടെങ്കില് നമ്മക്ക് ഓൺ ടൈ നമ്മക്ക് വർക്ക് ചെയ്തിട്ടും അതുപോലെഏതേലൊരു പ്രൊജക്ട് ഞമ്മക്ക് ഏറ്റെടുത്തിട്ട്
ഉം
അത് അങ്ങനെ കപ്ലീറ്റ് ആക്കി കൊടുക്കാ അപ്പ അയീന്നും ഞമ്മക്കൊരു ഏണിങ്സ് ഇണ്ടാവും അയ്നൊക്കെ വരുമാനമാർ ഗം ഈ നമ്മളെ ഇന്നത്തെ ഈ കാലഘട്ടത്തില് ഒരുപാടാണ് അത് എങ്ങനെ യൂസ്ഫുൾ ആക്കാം എങ്ങനെ നമുക്ക് മാക്സിമം അത് യൂ ട്ടിലൈസ് ചെയ്യാം ആ ഒരു മെന്റാലിറ്റി ഇണ്ടായാമതി നമുക്കൊന്നും കഴിയില്ല ഇണ്ടാക്കാൻ ആ ഒരിതുണ്ടെങ്കിൽ നമ്മ എവിള എവിടെ എത്തിച്ചപ്പെടൂല
ഉം ഉം
ഉം !
ഏഹ്
വേറെന്തൊക്കെയാന്നിട്ട്
വേറെന്താ നല്ലത്
ഉം ചായകുടി കയിഞ്ഞാ
ഉം ഉം കയിഞ്ഞു ഇവിടെങ്ങനിരിക്കാണ് ഇപ്പ ദേ എണീച്ചിട്ടേള്ളൂ ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ്
ആഹാ ഹോസ്റ്റൽലാണോ വീട്ടിലോ
ഞാൻ വീട്ടിലന്നെയാണ്
ആഹ്
ഇവിടെ തന്നെ നിന്ന് പഠിക്കണത് എന്നാലും ട്രാവൽ ടൈം ഉണ്ട് ഒരു മണി ക്കൂറ് യാത്രയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് വീട്ടിലിരിക്കണതാണ് ഇഷ്ടം ഹോസ്റ്റലിൽ ചെന്നാ മ്മളെ രീതിയിലില്ല നല്ലേരിക്കും അവിടെ ഫുഡാണെങ്കിലും അവിടെ റൂമിപ്പം ഷെയറെയ്യേണ്ടി വരും ഈ മ്മളൊരു ഒരിതിന് റിസ്ക് ആയിരിക്കും അമ്മള് ക ആഹ് എല്ലാരും ഇപ്പൊ ഒരുപോലെ ആവൂല്ലല്ലോ ആഹ് അതെ ഒരുപോലെ ആവൂല്ലല്ലോ
ആരാത്
ഉം എന്നാ ശരി
ആഹ് ശരി